ഹലോ
ഹലോ കേക്ക്ണ്ടോ
ആഹ കേൾക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നു
എന്താ
എന്ത് ചെയ്യുന്നൂന്ന
ഞാ ഇപ്പ പഠിക്ക
എന്തല്ല
നിങ്ങളെന്താ ചെയ്യണെ
ഞ വീട്ടിലാ എത്ര ക്ലാസ്സാ
ഞാൻ ഡിഗ്രി തേർഡ് ഇയർ
കല്യാണം കഴിഞ്ഞോ
ഇല്ലല്ല്യ
നറയേ കുട്ട്യേളാല്ലെ
ആഹ്
എല്ലാ രാവിലെ ഫുഡ് കഴിച്ച എന്താ കഴിച്ചത് രാവിലെ
രാവിലെ ചപ്പാത്തി ചപ്പാത്തി പീനട്ട് ബട്ടറും
ഉം അ
നിങ്ങൾ ഫുഡ് അയച്ചോ
ആഹ ഇപ്പൊ കഴിച്ചീല
എന്നന്നെക്കാളും വല്ല്യ ആളാണോ
ആഹ എനിക്കി മുപ്പത്തിനാല് ഏജായി വയസായി
ആഹ്
ഉം പിന്നെ തനിക്ക് പരീക്ഷയാണോ
അല്ല പരീക്ഷല്ല പരീക്ഷ കഴിഞ്ഞു
ഞാൻ നല്ല പഠിക്കൂ
കൊഴപ്പില്ല
ഉം
നല്ലം പോലെ പോവണ്ട്
ഉ നല്ല സന്തോഷ ആയിരിക്കും ലീ കുട്ടികൾ കൂടെ ചങ്ങാതിമാരെല്ലായി ഇപ്പോ ചോറ കയിച്ചത് അപ്പയാ വീട്ടിലാരൊക്കെ ഇണ്ട് ഉം കറങ്ങാ പോയോ എവിടെയെങ്കിലും
നിങ പുറത്തു പോയിട്ടുണ്ടായിന്
എവിടെയാ
ഡോക്ടറെ കൻസൽട്ട് ചെയ്യാണ്ടായി നി ഡ്ര യ്യ്സ്സ്സിൻ്റ ബി ഫിനാ
ന്ന് ആർക്ക അസുഖം
ഉന്ന വേറെ എന്താക്ക ആഹ
നമ്മിപ്പോ വെർക്ക് ചെയ്യുന്നുണ്ട്
ഞാൻ വർക്ക്ന്ന് വെച്ചാല് ആ ഓൺലൈൻ ആയിട്ടാണ് സ്റ്റാറ്റസ് ഇടും പിന്നെ ഒരു സേവ് ആപ്പ്ന്ന് പറയുന്ന ഒരു കമ്പനീണ്ട്. അതിൽ കേറിട്ടുണ്ട്. അതിന്നും കിട്ടുന്നുണ്ട് ചെറിയ ഇൻകായിട്ട് വീട്ടിലാ ഞാന് കേസ് ഒഴിവായിട്ടുള്ളതാ ഹസ്ബൻഡ് ആയിട്ട് പിരിഞ്ഞിയിരിക്കുന്നത
കേട്ടില്ല
ഭർത്താവുമായിട്ട് പിരിഞ്ഞതാണ്ന്ന് ഇപ്പൊ വീട്ടിലാണ് സ്വന്തം വീട്ടിലാണ്ന്ന് ഇപ്പൊ കേസിലാണ് ഉള്ളത്. അത് കേസ് കൊടുത്തിട്ടാ ഉള്ളത്. അവൻ മൊഴിചൊല്ലി ഓന് വേണന്നാ പറയുന്നെ പക്ഷേ മോഹി ചെല്ലീട്ട് പിന്നെ പോവന്ന് ശരിയല്ല
ശ നിങ്ങളന്ത ഇഷു ഉണ്ടായിട്ട് അങ്ങന ആക്കിയത
ആഹ് അവന്റെ ഉമ്മാവും ഞങ്ങളും പറയുന്നത് കേൾക്കും ൻ പറയുന്നത് കേൾക്കില്ല ഇല്ലാത്ത കഥകൾ പറയും എന്നിട്ട് അവൻടിക്കും അവർ പറഞ്ഞു കൊടുക്കും വെറുതെ ഇ കൊള്ളണ്ടല്ലോ കൊറ കൊറേക്കെ ഉണ്ട് സഹി പിന്നെക്ക് ബ്ലീഡിങ് ആയി ഹോസ്പിറ്റലായി അങ്ങനെ ഐസി യുലല്ലായി അങ്ങനെ കൊറേ പ്രശ്നങ്ങളായിരുന്നു ചങ്ങ ആയിരുന്നു എല്ലാത്തിനും സഹായം ചെയ്തത് ചങ്ങാതിമാരയിരുന്നു ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചുവോ ആ ആ അവരായിരുന്നു തന്നെ സഹായിച്ചത് ഫുള്ളായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനും ഇപ്പൊ ഒരു വർഷം നമ്മുക്ക് മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു ഇപ്പൊ ആ എട്ടു മാസയി ഇനിയുണ്ട് കഴിക്കാൻ ഒരു വർഷം കഴിക്കണം എന്നാ പറഞ്ഞത് അത് ഗർഭപാത്രത്തില അടിയായിനന്ന് പറഞ്ഞു നെ അവനെ കാലില് ഷൂ ഇട്ടിട്ടാണ് ചവിട്ടിയത് ഞാൻ നല്ലോണ്ണം മർദ്ദിക്കായിരുന്നു ചൂട് പാലൊഴിക്കും ചൂട് മുളക് വെള്ളം അങ്ങനെ ഒക്കെ കൊറ ദ്രോഹം ചെയ്തു എല്ലാം സഹിച്ചിട്ട് മുന്നോട്ട് പിന്നും പിന്നും പോയി പോയിട്ടും ശരിയാവുന്നില്ല പിന്നെ മൊഴിചെല്ലും ഒരു വർഷമാ ആക്പോ ഇപ്പൊ എട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മൊഴിചെല്ലിട്ട് പിന്നെ ഓള് ഓന് കള്ളം പറഞ്ഞു എന്നോട് അതാക്ക് ഇക്ക് ദേഷ്യം വന്നത് തൊലാക്ക് മുറിയില്ല അങ്ങനെ എല്ലാം പറഞ്ഞരു കള്ളം പറഞ്ഞു അതാ ദേഷ്യം വന്നത് പിന്നെ ആ ദേഷ്യം വന്ന് പിന്നെ പോകുന്നതും ശരിയല്ലല്ലോ അങ്ങനെ
ഇപ്പ മക്കളൊക്കെ ഇണ്ട് നിങ്ങക്ക്
മക്കള ഇല്ല മക്കളുണ്ടെങ്കിലും ഞൻ കഷ്ടത്തിലായേനെ
ആഹ്
ഭയ പാറന്നോക്ക അന്നെ അതല്ലേ ഇപ്പ എല്ലാരും പറയുന്നള്ള പക്ഷെ ഉമ്മാവും പോയി ഉപ്പാവും പോയി അതാണിപ്പെ വിഷമം എന്തായാലും ഇനി എന്റെ ഏട്ടന്റെ ഇഷ്ടാ ആഹ് ടൈമുണ്ട് ഇനി മുപ്പത്തിനാല് വയസായില്ലേ ഇനി എന്താ ടൈം അനക്ക് എത്ര വയസായി അനക്ക് എത്ര വയസായി
എനിക്ക് പത്തൊൻമ്പത് പത്തൊപത്
കല്യാണ ആലോചന വരുന്നുണ്ടോ
ഇടുപലാണ് ഇല്ല ഞൻ എന്തായാലും ഇപ്പൊ കല്യാണം അയക്കാണ്ടാവുല്ല ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ഒക്കെ ആയി
പഠിക്കണോ ന ഞാൻ പറയുന്ന എന്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചിട്ട് നല്ലൊരു ജോലി വേടിച്ചിട്ടെ കഴിച്ചാ മതി കല്യാണം അതിന് മുമ്പ് കഴിക്കരുതന്ന്
ഇല്ല എന്റെ ഉമ്മ ആണെങ്കിലൊക്കെ സപ്പോർട്ടീവാണ് കല്യാണം എനിക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതിയെന്നുള്ള ഒരിതിലാണ്
ആ അതന്നെയ ഇഷ്ടുണ്ടാ നിന്റെ ഇഷ്ടം പോലെ കഴിക്ക് ച്ചാൽ മതി ആരെ സപ്പോർട്ട ആയിട്ട് കഴിക്കരുത് അത് നമ്മുക്കാണ് കഷ്ടം
അതന്നെ
ആദ്യം മനസ്സിലാക്കണം അവരെ മനസിലാക്കി ഇതാണ് നമ്മ മുന്നോട്ട് പോകേണ്ടത് ഒരു അല്ല ഇപ്പൊ വിവാഹത്തിത് കല്യാണത്തിന് മുമ്പ് ല്ലേ ഒരു തെറ്റ് അവർ ഫോണിൽ സംസാരിക്കുമ്പോക്കെ കേട്ടാല് അ അതിനെ ഇതാക്കിട്ട് മുന്നോട്ട് പോണം എന്താെന്ന് പറഞ്ഞാല് അതിന് നമ്മൾ സമ്മതിച്ചു കൊടുക്ക രുത് ആ സംബന്ധിച്ച് വേണ്ടാന്ന് വെച്ചിട്ട് പോകുമ്പാണ് അത് അപ്പ തന്നെ തീർക്കണം. അതിനെ അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. മ് എന്റെ കാര്യേ പറയുന്നുള്ളു നിൻ്റെ ഒന്നും പറയുന്നില്ല. പഠിക്കാനല്ലാം നല്ല ഉഷാറാണോ?
ആ കൊഴപ്പല്ല അത്യാവശ്യം നല്ല പഠിക്കും.
ഉം പത്താം ക്ലാസ്സില് എത്ര ഉണ്ടായിരുന്നു മാർക്ക്.
എനിക്ക് എട്ട് എ പ്ലസ് ഉണ്ട്.
നല്ല വിജയല്ലോ മാഷാ അള്ളാ
ഹ്
വീട്ടില് പെൺകുട്ടി ഒന്ന് തന്നെയാ നീ മാത്രമാണോ?
ആഹ് ഇതിന് മൂത്ത ഞാൻ മാത്രമേ ഉള്ളൂ.
ഏട്ടനാ അനിയനാ ഉള്ളത് വേറെ?
എനിക്ക് അനിയന്മാര ഞാന മുത്തത്.
അനിയൻ ഉണ്ട് എത്ര അനി അജനുണ്ട് എന്ന്
എനിക്ക് രണ്ട് അനിയൻമാര്
അനിയന്മാര് ഇത് വാപ്പ എവിടയാ?
എന്റെ പപ്പ മരിച്ചുപോയി കുറെയായി.
ഓ കൊറെ വർഷം ആയാ
ആ ഒരു ടെൻ ഇയോർസ് ആവാനായി.
ഉമ്മ എന്ത് എടുക്കാ ജോലിണ്ടോ ഉമ്മാക്ക്?
ആഹ് ഉമ്മാ ജോലിയുണ്ട്.
ഏത് വീട് ജോലിയാണോ അല്ല കടയിലാണോ?
ആ ഉമ്മ സ്കൂളില് സ്കൂളില് വർക്കുണ്ട് പിന്നെ ടെക്സ്റ്റൈൽസിൽ പോവാരുന്നു
അതെയാ ആഹ് പിന്നെ എന്താക്കുന്നു ജീക്കണാലോ ജീവക്കണല്ലേ ഒരു തീരുമാനം നോക്കുന്ന എന്തായാലും ജീവിക്കണലോന്ന്
ആഹ് ഇപ്പൊ ഞാനും നോക്കുന്നുണ്ട് എന്തേലും ജോബ് ഒക്കെ ഉം
അങ്ങനെ എന്തെങ്കിലും.
ഞാനിപ്പ ക്ലാസ് ഉള്ളത് കൊണ്ട് എല്ലാ പാർട്ട് ടൈം ജോബും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂില്ല. പിന്ന അങ്ങനെ നോക്കലുണ്ട് എന്തെങ്കിലും പറ്റണ ജോബ് എന്തെങ്കിലും ഉണ്ടോന്ന്.
അത് പിമ്മലിതാ പറയാം എന്നോട് സംസാരിക്കാം പിന്നെ.. പിതെ ഇപ്പൊ ഫുഡ് എന്താ രാത്രിക്ക്
രാത്രി ഇവിടെ ബിരിയാണി ഉണ്ടരുന്നു. സാദാ ചോറും ചിക്കൻ കറിയും ഉണ്ടരുന്നു. നിങ്ങൾ അവിടെ എന്തെന്ന്.
ഇവിടെ അപ്പോം കോയിക്കറിയാ പിന്നെ? ദോശയിരിക്കും ദോശ തന്നായിരിക്കും അധികം ദോശല്ലങ്ങ് പത്തിരി,
നിങ്ങളെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്?
എന്റെ വീട്ടില എന്റെ ഉമ്മക്ക് ഒമ്പത് മക്കളാ അതിന് അഞ്ചാമത്തെ ഏട്ടൻ മരണപ്പെട്ടു അ ചെറുതല്ല എനക്ക് മൂന്ന് വയസിന് മൂത്തതാ വലിയ ഇ്ട ഇടെ അടുത്ത് തന്നെ വീട് കെട്ടി ആ അമ്മമയും ഒരു മോളുണ്ട് ഒരു മോളാണ് പിന്നെ രണ്ടാമത്തെ ഇഷ ചച്ചാക്ക് രണ്ട് മക്കളാ ഒരാണും ഒരു പെണ്ണും. മൂന്നാമത്തെ ഇച്ചാക്ക് രണ്ട് മക്കളാ രണ്ട ആണ് മക്കൾ നാലാമത്തെ ഇച്ച ഇവിടെയാണ് വീട്ടിലാണ് ആ അതിന് ഒരു മോള വീണ്ടും ഗർഭിണിയ നാലാം അഞ്ചാമത്തെ മരിച്ചല്ലോ ആ അതെ എന്റെ തായഴുള്ള രണ്ട അനിയന്മാർ ആ അനിയന് അഞ്ച മക്കളാ അന് സ്നേഹിച്ചിട്ട് കല്യാണം താ ചെറിയ വയസിൽ കഴിച്ചിരുന്നു അട്ടി മുന്നേ കഴിച്ചിരുന്നു തേച്ചു വിടാൻ പറ്റിയില്ല അവൾക്ക് കല്യാണംമന്ന് വെച്ചിട്ട് പിന്നെ കഴിച്ചതാ പെട്ടെന്ന് കഴിച്ചതാ ഓർക്കായി സമ്മതല്ലായിരുന്നു പിന്നെര് ങ്ങളന്നൊന്നിട്ട് കാണൻ തേയ്ച്ചു കൊടുത്തു അനിയന്റെ വൈഫിന്റെണോ അങ്ങനെ പിന്നരു അനിയന് മൂന്ന് മക്കളാ അ നേരിട്ട്ന്നെ മകള അയച്ചത് അത ആഹ നല്ലതങ്ങ ഇത് ഇച്ചാമാ റോളും അനിയൻറോളും അങ്ങനെ എല്ലട്ട് നല്ല ഒരു ചങ്ങാതിമാറെ പോലെ നല്ല ചിരിച്ച് കളിച്ചിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് എന്തെങ്കും വിഷമം ഉണ്ടാകും നമ്മളോടും പറു നമ്മളെ വിഷമം അവരോടും പറയും അങ്ങനൊയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ചങ്ങാതിമാരായാലും വിളിക്കും ഒന്നിച്ചിരി പഠിച്ച ഞാന് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അവരെല്ലാം വിള
ഓ
അക്കെ മുന്നോട്ട് പോന്നുള്ളു പിന്നെ നേരത്തെ ഇച്ചാല ഒണ് വന്നിരുന്നു. ആഹ
ഇങ്ങൊ അവിടെ സ്ഥലം കാസർഗോഡോ
ആഹ കാസർഗോഡ് ആരെവിടെിയാ
ഞാന ഇവിടെ ണിക്കട്ട
ഹ
കാലിക്കറ്റിന കാലിക്കറ്റ
ആച്ചട്ടാ എന്റെ സംശയം വോല മനസിലാവാവില്ലേ
ആഹ കൊറച്ച് എനിക്ക് എവിടക്കോ ചെറിയൊരി ഇതുണ്ട്
ആഹ ഞൻ ഇപ്പ പഠിച്ചതാ മുന്നേ ബെറും ഫുള്ള് കാസർഗോഡ ആയിരുന്നു ഇപ്പൊ തിരുവനന്തപുരം പാലക്കാട് അങ്ങനെയൊക്കെ കൊറ ഈ ആള് ഇങ്ങനെ പരിചയപ്പെട്ടിട്ട് അങ്ങനെയാണ് സംസാരം തുടങ്ങിയത് ഓൺലൈൻ ബിസിനസിനല്ല കേറി ക്കെ
എന്തായാലും നല്ല പോോലെ നടത്തിട്ടെ നിങ്ങക്കത്തെ കാര്യക്കെ എന്താലും നിങ്ങള് വിശമക്കൊന്നും വേണ്ട ലൈഫല്ലേ
ആഹ എല്ലാലും ശരി നാനക്കത്തെ
ആ ഓക്കെ
ആഹ ഉം ഉം ഉം